ആഹ് ഹലോ
ആഹ്, കേൾക്കണില്ലേ?
ആഹ്, കേക്കുന്നുണ്ട്. എന്താ വർത്താന ക്കെ?
നല്ല വർത്താനം.
ഏഹ് എന്താ പരിപാടി. ഫുഡൊക്കെ കയിച്ചോ? ആ ഫുഡ് ആഹ്, ഫുഡ് കഴിച്ചു.
ഏ, എന്താ സ്പെഷ്യല്?
സ്പെഷ്യലായിട്ടൊന്നുല്ല. ബീഫ് ബീഫൊണ്ട്. പിന്നെ പപ്പടം. ഉം, പയർപ്പേരി ഒക്കണ്ട്. അവിടെ യോ?
ഇവെടെ സാമ്പാറ്.
ഉം ഏ പിന്നെ മക്കളെക്കെ എവെടെ?
മക്കൾ ടി വി കാണണ്ട്
ഏഹ്
മക്കളെവിടെ?
അവിടൊണ്ട്. ഏ എഴുതലും വായിക്കലൊക്കെ കഴിഞ്ഞാട്ടെ. കളിക്ക്വാ. എത്രാളാ നിങ്ങെക്ക്.
മൂന്നാള്
ആഹ് എനിക്കിപ്പം മൂന്നാളന്നെ
പഠിക്കണോ?
ആഹ് വെലുത് എത് എത്രയിലാണ്? കുട്ട്യോള് ഒക്കെ. എങ്ങനെ കുക്ക് ഏഹ്
വെലുത് പത്താം ക്ലാസ് കഴിഞ്ഞ്. രണ്ടാമത്തെ ഒൻമ്പില് മറ്റേ രണ്ടിലും
ഏഹ്
ങ്
പിന്നെ
നിങ്ങൾതോ?
ഓ എന്റെ വെലുതും മൂന്നിലാണ്. രണ്ടാമത്തെ യു കെ ജി ആണ്. ചെറുത് മോളാണ്. പൊവുമ്പോഴും ആഹ് രണ്ടരയായിട്ടൊള്ളൂ.
ഏഹ് ഏഹ് ക്ലിയർ ഇല്ലല്ലോ. ഫുഡ്. ആ ഹലോ. ഹലോ. ആഹ് നല്ലോന്നോണ്ടാക്കൂല. ചെറുതായിട്ടെക്കെ. നിങ്ങെളോ ബിരിയാണിയൊക്കെ വെക്കുവോ?
ഡിഷ് ണ്ടാക്കും. ഫുഡെക്കെ ഉണ്ടാക്കും.
ആഹ് ആഹ്
ഉം കൃഷിയൊക്കെ ഒണ്ടോ? കൃഷികളൊക്കെയൊണ്ടോ. ചെടികളും കൃഷികളൊക്കെ.
ആഹ് ഉപ്പ് ഉണ്ടാക്കലുണ്ട്. ഉപ്പ് ഒണ്ടാക്കും അവടെ ഹസ് ഞാപ്പി ന്റെ എൻ്റെവിടെയാണ് മ് എന്റെ വീട്ടിലാണ്.
ആഹ്
പിന്നെ ഇങ്ങള് വെക്കേഷനിൽ യാത്രയൊക്കെ പോയിരുന്നോ
ആഹ് പോവല്ണ്ട്
ഏ എവിടെയാ പോയിനെ ഇമ് ഏ തന്നെ എന്താ അവിടെക്കെ എങ്ങനെ ആ ഇ വെക്കേഷന് കക്കാട് പോയിന്നു ആഹ് കട്ടാടം പോയാ പോയിന്ന്
ഇമ് കക്കാടം പൊയിൽ എങ്ങനെ വെള്ളച്ചാട്ടാണോ
അല്ല എന്താ റിസോർട്ട് റിസോർട്ടിലേന്നും പോയില്ലേ അവിടെ മലയൊക്കെ ഇണ്ടല്ലോ കുരിശ് മലൊക്കെ ഉണ്ട് ഉം
ആ പൂളും റിസോർട്ടും
റിസോർട്ട് അങ്ങട്ടായിരുന്നു പോയി
ഇമ്
ഇമ് ഇമ് പിന്നെ ഹസ്ബൻഡിന്റെ ഫാമി ഫ്രണ്ട്സും ഓരോ പെണ്ണുങ്ങളും
ആ ഞങ്ങളും അങ്ങനത്തന്നെ ഊട്ടിയില് പോയിന്നത്
ഏ എത്ര ഫാമിലി ഇണ്ടായിനു
ഇമ് നാല് ഫാമിലിണ്ട് ഞങ്ങളൊക്കെ നാല്
ആ ഞങ്ങള് ഞങ്ങളടുത്ത നാലായിനോ ഞങ്ങള് ആ ഇമ് ഇമ്
ആ ഒരീസം അവിടെ സ്റ്റേ നിന്നിരുന്നു റിസോർട്ട് തന്നെ അവിടെ ഭയങ്കര തണുപ്പാണ്
ഏഹ്‌
നിക്കാൻ പറ്റൂല അത്രയ്ക്ക് തണുപ്പാ ഫ്രീഡ്ഡ്ജ് ഒന്നുല്ലല്ലോ അവിടെ ഫ്രിഡ്ജും ഫാനൊന്നും ഫ്രിഡ്ജും ഫാനൊന്നുല്ലല്ലോ അവിടെ
ആ എസി അല്ലെ എസി
ഏസിന്റെന്നും ആവശ്യല്ല ന്റ്റമ്മോ എന്തൊരു തണുപ്പാണേ ഏസിനെക്കാട്ടിലും തണുപ്പാണ്
ആ
റൂമിന്റെ ഉള്ളി തന്നെ വറച്ച് വറച്ച് നിക്കണ്ടേരും.
ഏഹ്‌
ആണ് ന്നിട്ട് വെള്ള
ഞങ്ങള് കൊടേക്കനാൽ പോയന്ന് അവിടെ സ്റ്റേ ചെയ്തിരുന്നു
ഉം ഹീറ്ററില് ചൂടാക്കിയിട്ട് കുളിക്കണ്ടെരും അമ്മട്ടം തണുപ്പാണ് വള്ളം
ഏഹ് ന്നാ ഇപ്പ ഊട്ടി അത്ര തണുപ്പില്ലേന് ഞങ്ങള് പോയന്ന്ങ്ങനെ ഇപ്പൊരോ കാലാവസ്ഥ മാറണേനനുസരിച്ച്
കോടയിന്നു ഞങ്ങളീ ഡിസംബറില് അയിലേക്കേണ് പോയിന്ന് ആ തണു പ്പ്‌ള്ളാതിലാ പോയിണ്ടത്
ഏഹ്
അന്നായിട്ട തോന്നുന്നു നല്ല ല്ല തണുപ്പേരുന്നു.
ഏഹ്
പിന്നെ പാത്രം കൈകാൻ എടുക്കുമ്പോ വെള്ളങ്ങട്ട് തണു തിട്ട് പാത്രം കഴ്കാനൊന്നും പറ്റൂല
ഏഹ്
ത്തുപോലെ വെള്ളക്കെ
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ നേരെ വെളുത്തപ്പോ ചെറുതായിട്ട് വെയിലിങ്ങനെ അടിക്കും അപ്പൊ നല്ല രസം പൊറത്തിറങ്ങുമ്പോ നല്ല രസം ത്തണ്ട്
ആഹ്
ഉം ചെറുതായിട്ട് വെയിലും ഈ തണുപ്പും കൂടി നല്ല രസുണ്ട്
നല്ല രസമായിരിക്കുല്ലോ
ആ ആ ആ വെയിലടുക്കുമ്പോ നല്ല രസണ്ട്
നല്ലരസായിരിക്കും
ഉം ചൂട് കാലത്ത് പോകുമ്പോ അത്ര തണുപ്പുണ്ടാവൂലേക്കാരം അത്
ഏ അതന്നെ അന്ന് ഞങ്ങള് പോയന്ന്
ആ ഞങ്ങൾ ആ സീസണില് പോയപ്പോ മാ അപ്പളാന്ന് തോന്നുണു തണുപ് പ്പ് നല്ല കോടയെക്കെ ഉണ്ടായിരുന്നു
ആഏ
ആ
ഉം
ഉം
മക്കളക്കൊറങ്ങിയാ
ഇല്ലിയാ
ആയെ പിന്നെ
വേറെവിടെലും പോയിനാ
ഇവിടെ കൊടൈക്കനാല് മൂന്നാറ് പിന്നെ ആടെക്കെപോയി ആ മൂന്നാറൊക്കെ ഇതൊക്കെണ്ട്
ഉം
എ തണുപ്പൊക്കെണ്ട് പിന്നെ കൊടൈക്കനാൽ പിന്നെ ബീച്ച് ബീച്ച് പോലെണ്ട്
ഒ ബീച്ചിലേ ബീച്ചിക്ക് രസാണ് പോ
ബീച്ചല്ല രസാ ബീച്ചില് നല്ല രസാണല്ലോ എത്ര പോയാലും മതി വെരൂല
ആ അവിടെ പ്രത്യേകൊര് ആഹ് വൈബാ
വൈബാണ് ആ ഇപ്പവിടെ ഒന്നൂടി ടിമ് ഇമ് ഇതാക്കീനല്ലോ വിപുലീകരിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ടക്കാക്കിയാണ്ട് ഈ തൊക്കെ കടപ്പു ത്തക്കൊക്കാക്കിയാണ്ട്
ആഹ് അവിടെ പിന്ന ആ തെരുമാലങ്ങനെ അടുക്കുണ കാണുമ്പോ നല്ലര
അതെ
ഉം
പിന്നെന്തൊക്കെയാണ് അ
പിന്നെന്തൊക്കെയ സുഖ
അഹ് സുഖവാണ് ആഹ് പിന്നെ എന്താ
കല്യാണ ആ വെരുന്നുണ്ട് അടുത്ത മാസം ഉമ്മാന്റ മൂ ത്തമാന്റെ മകന്റെ കുട്ടീന്റെ കല്യാണണ്ട്
ആ ഈ മാസം പിന്നത്ര കല്യാണണ്ടാവൂലാന്ന് തോന്നൂലേ മുഹറായത്കൊണ്ട്
ആ അതന്നെ മൂത്താപ്പാന്റെ കല്യാണ മകന്റുട്ടീന്റെ കല്യാണണ്ട്
ഉം
ഉം ഓഡിറ്റോറിയത്ത് വെച്ചാണ്
ആഹ്
ഉം ഇപ്പൊ ഫുള്ള് ഓഡിറ്റോറിയം ആഹ് ചുരിദാറന്നെ. ഓഡിറ്റോറിയത്ത് വെച്ചാണല്ലോ ഇപ്പം ഏറും കല്യാണങ്ങൾ നടക്കാറ് അതാണ് ഒരു വിധം സുഖും
ആഹ്
ആ ഞമ്മളെ വീട് ഇതാവുല്ല. പിന്നെ കേടരൂല്ല പിന്നെ കൊറേ ആൾക്കാര് കൂടുമ്പോ നല്ല തും ഒക്കെ ഓഡിറ്റോറിയം തന്നേണ്.
ഇപ്പ എവ്ടി സ്ഥലല്ലല്ലേ കൂടുതല്
ആഹ് സ്ഥലല്ലെല്ലൊ വീട്ന്
ഉം അപ്പൊ പാർക്കിങ്ങിനും ഒക്കെ സുഖാണ്.
പാർക്കിങ്ങിനും ഒക്കെ സുഖാണ്.
ഇപ്പ വീട്ടില അങ്ങനെ ഔടിം കല്യാണം ഇല്ല. ഒക്കെ പണ്ടായിരുന്നു.
ആഹ് അതെ ഇപ്പ എല്ലാവരും ഓഡിറ്റോറിയത്ത്ക്ക് ആക്കാണ് കല്യാണം
ഉം എല്ലട്ത്തും തൊട്ടട്ത്തൊക്കെ ആയിട്ട് വര്ന്ന്ണ്ട് ഓഡിറ്റോറിയം.
ആഹ്
ഉം നല്ല ലാഭു ആണ്. വേഗം പൈസണ്ടാക്ക
ആഹ്
ഉം ഒരു ഓഡിറ്റോറിയം ഒരു ദിവസം തന്നെ എമ്പതിനായിരക്കെണ്ടല്ലോ ചെല ഓഡിറ്റോറിയം ഒരു
ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് പ്പൊ ഓഡിറ്റോറിയം ഇട്ത്തിട്ടാ മതി ലാഭം കി
വല്യ ഓഡിറ്റോറിയത്തിനൊക്കെ ഒരു ലക്ഷംണ്ട്. ഒരു ദിവസത്തെ കല്യാൺത്തിന്
അതെ
ഏറ്റക്കും ചെറുതിനാണെങ്കി മുപ്പതിനായിരം മുപ്പത്തയ്യായിരക്കെ
അതെ
ഞങ്ങളളെ ഇന്റെ വീടിന്റെ തൊട്ടട്ത്ത്ണ്ട് ഓഡിറ്റോറിയ ങ്ങളെ കിച്ചൺന്റെ അപ്പൊർത്ത്ക്കായിട്ട് വേക്കില്. ഉം
ആഹ്
ഇ ഷീറ്റച്ചാണ്ട് മർച്ച്ക്ക്ണ്. ഓ ഓഡിറ്റോറിയം ഉയരത്തിലും വീട് താഴേ താഴേയാണ്.
ആഹ്
ഓരെ മുൻഭാഗ മെയിൻ റോഡിന്റെ ആ ഭാത്ത്ക്ക് വാത്‌ ഞങ്ങളെ ഭാത്ത്ക്കും. നല്ല വല്യ ഓഡിറ്റോറിയാണ്. പുതിയതായിട്ട് വന്നതാണ്
ഏഹ്
അവ്ടെ ഒരു മാസ്ത്തിന് അല്ല ഒരു ദിവസത്തിന് കല്യാണത്തിന് എമ്പതി എൺപതിനായിരം ആണ്
ഏഹ്
വല്യയ ഓഡിറ്റോറിയം ആവുമ്പോ അത്ര പൈസ ഉണ്ടാവും. അപ്പൊ വല്യ കല്യാണം ആ നടത്താൻ പറ്റും.
ആ ആഹ് അതെ
പാവങ്ങൾക്ക് പറഞ്ഞ്ങ്ങ കാണ്ട് ഒരു ചൊവ്വാഴ്ചിം ബുധനാഴ്ചിം. കല്യാണം വെക്കാറ് അങ്ങനെ ആകി
എ തന്നെ റഴഞ്ച് പോ
ഹലോ?
ആഹ കേക്കുന്നുണ്ടോ പിന്നെ അ കേക്ക്ന്നില്ലേ ആ ന്നാ ശെരി
ആ ശെരിട്ടോ ആ അയ്ക്കോട്ടെ